എന്തൊക്കെണ്ട് വിശേഷം.
സുഖാണ്.
വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഞമ്മളൊരു ചെറിയൊരു കുടുംബം.
അണു കുടുംബാണോ?
അണു കുടുംബം.
ആഹ് മക്കളൊക്കെന്തെയ്യുന്നു?
മക്കള് ഒരാള് സ്കൂള് പോയി ഒരാള് ഒർങ്ങാണ്. അവിടെ ആരൊക്കെണ്ട് ഒരാള് യു കെ ജി മോന്. മറ്റേത് ചെറുതാ ഒന്നര വയസ്സ്‌.
ആ എന്റെതൊരണ്ണം ഒമ്പതിലും ഒരെണ്ണം യു കെ ജിലുംന്നാലും അമ്മായിമ്മേം മക്ക രണ്ടു മക്കളും. ഉം ഒമ്പതി പഠിക്കണോനിന്ന് ക്ലാസില്ല. തോറാലെടെ വഴക്ക്.
ആഹ പിന്നെ മഴൊക്കെണ്ടാ?
മഴ നല്ല മഴയായിരുന്നു. പിന്നെ കാലത്ത് ഫുഡ് എന്തെ ണ്ടാക്കി.
ദോശിം ചെറുപയറ്.
ചെറുപയറോ ദോശിം ചെറുപയറും കോമ്പിനേഷനാണോ?
ആഹ ആഹ് അങ്ങനെണ്ട ആക്കാന്ന്.
നെക്ക് ച ഉം പത്തിരി ഗോതമ്പിന്റെ പത്തിരിം കടലേം.
ആ ആ നൈസ്പത്തിരിയാ.
ഗോതമ്പിന്റെ പത്തിരി.
ആ അതെന്നെ ഗോതമ്പ് പൊടീട്ട് നൈസ് പത്തിരി ഉണ്ടാക്കോല്ലോ അതാണോ അല്ല കട്ടിള്ള പത്തിരിയാണോന്ന് ചോയ്ക്ക്ണ്.
നൈസായിട്ടുള്ളത്.
ആ കടലക്കറി.
ഉം
ആ കോമ്പി നേഷനാക്കാ.
പിന്നെ ചിക്കനും മട്ടനൊക്കെ മേടിക്കാതെ നടക്കൂലല്ലോ.
ഏ
പഠിച്ചോളോ യു കെ ജി പഠിക്കുന്നെ.
യു കെ ജി ആ മോനാണ് രണ്ട് മോനാ. പഠിക്കാന് പിൻ ആ ആഹ. ആഹ എല്ലതും അല്ല ആഹ് കയ്യ് പിടിച്ചാല് ഓനെഴുതും അല്ലാഞ്ഞ ഓന് എഴ്ത്ത് കണക്കെന്നാ
കൈയ്യ് പിടിച്ചെഴുതിക്കരുതെന്ന് ഡോക്ടറെടുത്ത് അതാ കൈ പിടിച്ചിട്ടാണ് ഞാൻ എഴുതിക്കണത്. അപ്പൊ ഡോക്ടർമാര് പറയും നിങ്ങക്ക്- കൈ പിടിച്ച്എഴുതിക്കല്ലേ കൈ പിടിച്ച് എഴുതിച്ചാ ശരിയാവൂല്ലാ തന്നൊക്കെ എഴുതണന്ന്. അങ്ങനെ തന്നെക്കെ എഴുതാണ്ടായിട്ട് ഞാനിപ്പോ കൊണ്ടുയത് സ്കൂളീന്ന് പറഞ്ഞിട്ട് ആ.
ആഹ് ഞാൻ ഡോകടെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻന്റെപ്പറഞ് ഓൻ ചെറുതല്ലേ ഒനണ്ട് എഴ്തി പഠിച്ചോളൂന്ന് റഞ്ഞ്.
അത് ഇവിടെന്നും മ്മളടത്തും പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെയൊക്കെ തന്നെ പക്ഷെ രക്ഷയില്ല എന്ത് ചെയ്തിട്ട് രക്ഷയില്ല പുള്ള തനില്ല അപ്പൊ പിന്നെ എന്തെയ്യാൻ പറ്റും അപ്പൊ ചെങ്ങമ്മനാട് കൊണ്ടോയി ആരപ്പൊ തെറാപ്പിസ്റ്റുകൾ നോക്കി ഇപ്പോ പെൻസിലൊക്കെ പിടിക്കണതിന് കൊഴപ്പല്ല ക്ഷെ ആൾക്ക് എഴുതാനങ്ങട്ട് നിശൂല്ല ഏ പ്ലസ വരച്ചെടുത്തിട്ട് അങ്ങ പെൻസിൽ പിടിച്ച് വരക്കണില്ല ഉ അംഗനവാടി പോയിട്ട് അവിടെന്നും ചെയ്യിപ്പിരുന്നില്ല അംഗൻവാടി
ആ അതന്നെ എല്ലാരും പ്രശ്നം അതന്നെയാണ്
അംഗൽവാടിയില് അവടെ എഴുതിനു ഞാനത് വല്ലതെ മൈന്റ് ചെയ്തില്ല കാരണംഓരവിടെ എഴതുമ്പോൾ നമ്മളും ഒന്ന് നോക്ക ഇന്നോട് പറഞ്ഞീന്ന് ഇയി നോക്കണം പെരേന്ന്ട്ടോന്ന് ഞാന് ചെറിയ കുട്ടില്ലെ രണ്ടര വയസ് കൊണ്ടയക്കിന് അംഗൻവാടിയില്
അംഗനവാടിയിലൊന്നും ഇരിക്കൂല്ല പഠിപ്പിക്കൂല്ലായിരുന്നു റൂൾ പെൻസിൽ പോലും പിടിപ്പിക്കൂല്ലായിരുന്നു
ആഹ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് കൊണ്ടയാക്കി നോക്കിയതും ഇല്ല പ്പൊ പിന്നെ ഇനി യു കെ ജി അല്ലേ അപ്പൊ ഓമ്പടന്ന് പറയും ഞാൻ സ്കൂളന്ന് എഴുതി ക്കൊണ്ട്ന്ന് സ്കൂൾന്ന് പറയലോ ഞാൻ പെരിന്ന് എഴുതുന്ന് അങ്ങനെ അങ്ങനെ അങ്ങട്ട് പോണ്ട്
ആ അങ്ങനെന്നെയാണ് ആ അപ്പൊ ഞാൻ നമ്മ താൻ വേണ്ടീട്ട് കൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കരുതന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടില്ല പിള്ളേര് തന്നെ എഴുതി പഠിക്കണന്ന്
കെ ജീന്ന് കെ ജീന്ന് കൈയിൽ പിടിച്ചീന് പിന്നെ ഞാന് കൈ പിടിച്ചിട്ടില്ല പിന്നെ അപ്പൊ ഓൻന്നെ തന്നെ എഴുതട്ടെന്ന് വിചാരിച്ച് കുറച്ചു ഓൻ എഴുതി എല്ലാരും എഴുതി മുഴുവൻ ആയിക്കണ് ഓൻ എഴുതി തുടങ്ങിയിട്ടുള്ളു
ആഹ അതാണ് പാട് അപ്പൊ ടീച്ചറ് എല്ലാവരും ഇത് മുഴുവനാക്കുമ്പോ ഇവര് മാത്രം പകുതിക്ക വെച്ച് നിൽക്കുമ്പോ ടീച്ചർമാർക്ക് അത് ഉം ന് പറ്റൂലല്ല എല്ലാവരും ഒന്നിച്ച് പോയാലല്ലേ പരീക്ഷക്ക് പരീക്ഷയ്ക്ക് നടക്കുള്ളൂ
ബേക്കിലായി ബേക്കിലായി
ബാക്കിലാകുമ്പോ ഇവർ ബാക്കിലാവുമ്പോ അപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ചെങ്കണ്ണ് ആകുമ്പോ കൊണ്ടോ അങ്ങനെ കൊണ്ടുപോയി എല്ലാ ആഴ്ചയിലും ട്രെയിനിങ് ചെയ്യണം കഴിഞ്ഞാഴ്ച ഇനി എറണാകുളത്തേക്ക് കൊണ്ട് പോയി ഇനി ഈ മാസംകൊണ്ടുപോകണം എറണകുളത്തേക്ക് ഇവിടെ ചെങ്ങമ്മനാട് എല്ലാഴച്ചും കൊണ്ടപോയി കാണിച്ചിട്ട് അവിടുന്ന് തെറാപ്പിസ് ചെളി ശരിയാക്കി ശരിയാക്കി വന്ന നിന്ന്
നീങ്ങളൊന്നും പറയരുത്
എന്നലാണ് പിള്ളേര് എഴുതുകയൊള്ളു നമ്മ നിയന്ത്രിച്ചിട്ട് നിയത്രി ടെന്നും കിട്ടാണ്ടായിട്ടുള്ള അവരുടെടുത്ത് കൊണ്ടുപോയത് നമ്മൾ കൈ സപ്പോർട്ട് എടുത്ത് എഴുതന്തോറും ഒരു വലിയ ക്ലാസ്സൽക്കും പിന്നെ കൈ സപ്പോർട്ട് പിന്നെ നമ്മളെ കൊണ്ടേ നമ്മളെ എഴുതിക്കും അവര് പിന്നെ എനിക്കത് വശം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് കാരണം എന്റെ മൂത്ത മോന് എഴുതുമായിരുന്നില്ല എൽ കെ ജിയിലും യു കെ ജിയിലും പഠിച്ചിരുന്നപ്പോ അവര് എഴുതി കൊടുത്ത കൊടുത്ത് എന്ത ചെയ്ത് അവൻവലുതായിട്ടും എട്ടാം ക്ലാസ് വരെ നോട്ടൊക്കെ എന്നെ കൊണ്ട് എഴുതിച്ചു
ആഹ ആഹ
എഴുതിക്ക കൊടുക്കൂലന്ന് പറഞ്ഞാലും ഇവിടെ തല്ലും ഒച്ചപ്പാടും ബഹളമായിട്ട് എഴുതി കൊടുത്തു വിടൂ
ഉം ഉ ഉം ഉം
മടിയാവും പിന്നെ അങ്ങനെയുള്ള അതാണ് പറഞ്ഞത് യു കെ ജിയിലഏതാ എഴുതി പഠിച്ച് പോയി കഴഞ്ഞാൽ പ്രശ്നമില്ല അവർ എഴുതിക്കോളും
ഒഹ് ഒഹ് ഒഹ് ഒഹ്
അത് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
സൗണ്ട് കേൾക്കുണ്ടോ